ആ
കേക്കുന്നുണ്ടോ ഹലോ ആഹ കേക്കുന്നുണ്ടോ ആഹ ഇപ്പൊ കേൾക്കുന്നുണ്ട് ആഹ ഉണ്ട്ുണ്ട് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്താ എടുക്കുന്ന
സഖല്ലേ
സുഖമായിട്ടിരിക്കുന്ന അവിടോ
ആഹ ഇവിടെസുഖാണ് ഉ ഫുഡ കഴിച്ചില്ലേ ആഹ ഉച്ചക്കത്തൂണൊക്കെ കഴിഞ്ഞു നിങ്ങള് കഴിഞ്ഞല്ലേ
ആ കഴിഞ്ഞകുറച്ചു നേരമായി കഴിഞ്ഞിട്ട് ആഹ എന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നു
ആഹ ഇവിടെവെറുതെരിക്കന്നെ
ആ അവിടെ ജോലിയെല്ലാം കഴിഞ്ഞോ വീട്ടില്
ആഹ ജോലിയൊക്കെ കഴിഞ്ഞു ഇന്ന എന്തായിരുന്നു
ആ ഇന്ന് ഇവിടെ ചക്കക്കുരു തോരനൊക്കെ വെച്ചു പിന്നെ മീൻകറി മീൻ കിട്ടിയില്ല കുറച്ച് മീന് നെത്തോലി ഉണ്ടല്ലോ അതുണ്ടായിരുന്നു ആഹ അത് വറുത്തു അതും പിന്നെ കുറച്ച് സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോരും അങ്ങനെ അതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടോ
ഇവിടെന്ന മീൻ കറിയാണ് പുഴയന്ന് പിടിച്ചിരുന്നിട്ടുള്ള മീൻ പുഴേല്ത്ത
ആഹ
ഉ ഇപ്പൊ വെള്ളം വന്നെല പുഴയിലൊക്കെ
ഓ ഉം അന്നേരം പല മീൻ കിട്ടോ പല പല
ആഹ മീനകിട്ടും പലത് ഉ പിന്നെ ഉപ്പേരിണ്ടായി ആഹ പച്ചക്കറി ഉണ്ടായിന്ന പേരി ഉണ്ടായിരുന്നുക്കെബേജ പേരി ഉണ്ടായിരുന്നു
ക്യാബേജ്ഉ ഇവിടെയും ക്യാബേജ് ഇരിപ്പണ്ട് നാളെ തോരൻ വയ്ക്കാന്ന് വിചാരിച്ച്
അ ആഹ്
ഉം നമ്മ ഒരെണ്ണം വാങ്ങിച്ചാ കൊറച്ച ദിവസത്തേക്ക് വെക്കാല
അതെ അങ്ങനെ പിന്നെ വീട്ടില് ചെടികളൊക്കെ ഇണ്ടോ ചെടിയൊക്കെ ഇണ്ടാക്കുന്ന ചെടികളൊക്കെ വെക്കൂല്ല ങ്ങള്
ഞങ്ങക്ക് അങ്ങനെ സ്ഥലം ഇല്ല കേട്ടോ വെളിയിലോട്ട് അങ്ങനെ സ്ഥലമൊന്നും ഇല്ല പിന്നെ ടെറസിലെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ കുറച്ച് കുറച്ചൊക്കെ ചെടികളേ ഒള്ളൂ ചെമ്പരത്തിയും അതൊരു ഇതുണ്ടല്ലോ കവറിനകത്താക്കി കൊറച്ച് ചെമ്പരത്തി ഉണ്ട് പിന്നെ ആ തെറ്റിയും ജമന്തി അങ്ങനെ കൊറച്ചേ ഒള്ളു താഴെ സ്ഥലം വെക്കാനില്ല ചുറ്റിനും വീടാ മതിലാ ഇപ്പോ അതാ നമക്ക് അങ്ങനെ വെക്കാനുള്ള സ്ഥലയില്ല ആഹ മുറ്റയി ല്ല ഒട്ടുല്ല മുറ്റയില്ല അങ്ങോട്ട് എറങ്ങാനുള്ള
ആഹ
ഉം
ഉ
ഔടങ്ങനാ സ്ഥലോ
ആ അവടെ സ്ഥലൊക്കെ ഇണ്ട് ഇപ്പം നാല് പൊറ എറങ്ങാള സ്ഥലക്കെ ഇണ്ട്
ആഹ അന്നേര ഓ ഇപ്പൊ വെക്കേഷനും
വെക്കേഷ ക്കെ കഴിഞ്ഞു ഉം ഇപ്പ വൊക്കേഷൻ കഴിഞ്ഞു മക്കളൊക്കെ സ്കൂൾക്ക് പോയി
ആ ആ ആ എപ്പോ വരും അവരൊക്കെ
അവര് നാലര അഞ്ച് മണിയൊക്കെ ആവും അഞ്ച്
ആഹ് ആഹ
ശരി ആ ട്യൂഷൻണ്ട് രാവിലെണ് ഏഴരക്കാണ് ഉം
ആ ആഹ് അപ്പൊ രാവിലെ പോണല്ലോ ഉം ഉം എന്നാല് അത് കഴിഞ്ഞാട്ട് നടന്ന് പോവോ സ്ക്കൂളിലോട്ട്
ആഹ് സ്കൂള് ബസ്സുണ്ട് ന ട്യൂഷന് നടന്നു പോവും
ഓ ഓഹ് ഓഹ് ഓഹ് ഉം കൊണ്ടന്ന് വിടണ്ട അവര് വല്ല്യ കുട്ട്യേ
ആഹ് ഒരാളെ ഒമ്പയില് എത്തിക്കെണ് ഒരാളെ ഡി വെരിക്കാണ് ബീഫാമിനാണ് പഠി പിന്നെ ചെറുത് ഉം ചെറുത് ഏഴാം ക്ലാസ്സിലാ പടിക്ക്
ആഹ് ആ മൂന്ന് പേരാന്നേരം ആഹ് ഹാ ഉം ഉം അപ്പോ ചെറിയ ആളാന്ന ആദ്യം വീട്ടിൽ വരുന്നേ
ആഹ് ഓള്
ഉം പിന്നെ
നിങ്ങക്ക് എത്ര പിള്ളേരാ
എനിക്ക് രണ്ട് മക്കളാ ഒരാളെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരാള കുഞ്ഞാ രണ്ട് വയസ്സേ ഒള്ളു ഒറക്കാവാ ഉം ഉം ഉം ഉച്ച മയ ത്തില്ല അയിന് മയക്കം കയ്യുമ്പോ പിന്നെ തൊടങ്ങും പിന്നെ ഒന്നിനും സമയം കാണത്തില്ല പിന്നെ പോറേ ഓടാനെ സമയം കാണൂ, ഉം അന്നേരത്തേക്ക് മൂത്താളും വരും
ആഹ് അപ്പൊ വെരുമക്ക് ഭക്ഷണവക്കെ ഇണ്ടാക്കേണ്ടിരുല്ലേ?
ആഹ് ഭക്ഷണം ആയി ഇപ്പൊ ഇന്ന് കടരന്ന് കൊറച്ച് പലഹാരം വാങ്ങിച്ചേരിപ്പോണ്ട് അത് കൊടുക്കാന്ന് വിചാരിച്ചു തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ട് പൊരിപ്പ് കട അന്നേരം അവൾക്ക് നെയ്യപ്പം പ്പം വേണന്ന് പറഞ്ഞിട്ടാ പോയേ അന്നേരം അത് ആ അത് വാങ്ങിച്ചു വെച്ചേക്ക്ന്നു അതുകൊണ്ട് ഇന്നൊന്നും ഒണ്ടാ ഒണ്ടാക്കീല്ല അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസം വന്ന് ഓ ന്നിനും വഴക്കാ ഉം അവടെ മൂന്ന് പേർക്കും എന്തോ കൊടുക്കും
ഉം വൈകീട്ട് വരുമ്പോ മൂന്നാളും ചെലപ്പം ചോറ്ന്നും രണ്ടാൾക്ക് നിർബന്ധാണ് ചോറ് സ്കൂള്ട്ട് വന്നാൽ ഊണഴിയ്ക്കും ചെറ്യോൾക്ക് പിന്നെ അതൊന്നും പറ്റൂല ആവൾക്ക് എന്തെങ്കിലും ഇണ്ടാക്കി കൊടുക്കണം ഉം ഓൾക്ക് വാശിയാണ്ഓക്ക് ചോറ് ആ നേരത്ത് പറ്റൂല ചോറ് ഉച്ചക്ക്ല്ലേ തിന്നേ യ്യ ങി അപ്പങ്ങനെ
ഇവടെ അങ്ങനാ നമ്മളൊക്കെ പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോ ചോറാ തിന്നേന്ന്
ആഹ് ആ അതൊക്കെ തന്നെ പറയല് ഓല് ഇങ്ങള കാലല്ലപ്പ ഞ ഞങ്ങള കാലം പറയും
ഉം ഞങ്ങക്ക് ഇന്നത് വേണം ഉം
അങ്ങനെക്കെയാ
ഉം പിന്നെ വെക്കേഷൻ എങ്ങോട്ടെങ്കിലൊക്കെ
ഇല്ല ഇന്നിപ്രാവശ്യം എവ്ടുക്കും പോയിട്ടില്ല ഈ
ഉം
ഇക്ക് അലർജിയൊന്നും അങ്ങന പറ്റൂല ഇക്ക് ശ്വാസമുട്ടലൊക്കെ ഉണ്ടാവും അപ്പൊ കാരണം ഇപ്രാവശം എങ്ങടും പോയിട്ടില്ല
ആ അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഈ തണുപ്പൊക്കെ വരുമ്പോ ബുദ്ധിമുട്ടാല്ലേ
ആ ബുദ്ധിമുട്ടാണ്
ഉം ഇപ്പൊ മഴക്കാലായല്ലോ മഴയൊക്കെ തൊടങ്ങിയോ?
ഉം മഴണ്ടായിന്ന് ഇന്ന് രാവിലെയൊക്കെ
ഉം ഇവിടെ ഇപ്പൊ കൊറച്ചേരം ഇപ്പൊ കൊറച്ചേരം ച്ചേരം വരെ മഴയായിരുന്നു ഇപ്പൊ ഒന്ന് വെയില് കേറി ഉം
മഴന്നേയിരുന്നു
ഉം
ഇപ്പൊ വെയില് തീർച്ചിട്ടുണ്ട് ഇഞ് കുട്ടികൾ വരാന്നേരത്താവാ മഴ
ഉം ആന്നാന്ന്‌ അവര് പോകാൻ നേരത്തും വരാൻ നേരത്തും ഒരു മഴയുണ്ട് ഉം അവർക്കത് കാണുമ്പോ കൂടുതലെളകും മഴെങ്ങൂട കാണുമ്പോൾ നമ്മള് വലിയ കാര്യത്തി ഒരിക്കി യൂണി ഫോമക്കിട്ടു കൊടുക്കും വെള്ളയും കൂടൊണങ്കിൽ പിന്നെ പറയേം വേണ്ട
പറയും വേണ്ട ശരി
ന്നോളൂ
വണ്ടിക്കല്ലേ പോണ്
ഏ വണ്ടിക്കാ ല്ലലവ്ടോട്ട് വഴിയിലോട്ട് കൊണ്ട് നിർത്തുമ്പോഴേ എല്ലാ റെഡി ഉം വെള്ളത്തിക്കൂട നടക്കല്ലന്ന് പറഞ്ഞാ വെള്ളത്തി കൂടെ നടക്കു
നടക്കൂള്ളു അഅന്നെ ഇപ്പത്തെ കുട്ടികള അങ്ങനതന്നെയ ഓല് ക്ക് വള്ള വാണ്ടുള്ളു ചെറിയ കുട്ടികള്
ഉം
വല്യവർക്ക് പിന്നേം മനസ്സിലാവും വള്ളത്തിലൊന്നും കളിക്കണ്ടാന്നുള്ളത്
ഉം അതാണ് ഉം ഇവരോട് പറഞ്ഞു പറഞ്ഞ് നമ്മള് തോക്കുന്ന അല്ലാതെ വൈകുന്നേരത്തേക്ക് ആ ഉച്ചക്ക ത്ത ഫുഡ്ണ്ട് പിന്നെ ചപ്പാത്തി രാവിലത്തെ കുഴച്ച മാവിരിപ്പുണ്ട് അതെടുത്ത് ഇവിടത്ത അമ്മയ്ക്കും അച്ചന് ചപ്പാത്തി മതി
ആ
ഷുഗറൊണ്ടെട്ടോ അതുകൊണ്ട് രണ്ട് ചപ്പാത്തി വെച്ച് ആ രണ്ടെണ്ണം വെച്ച് കഴിക്കും മീൻകറിയോ അങ്ങനെ എന്തേലും കൂ ട്ടിയേ ഇന്ന് മീൻകറിയില്ലനി സാമ്പാർ കൂട്ടി കഴിക്കാൻ ഉം ആ അന്നെ ഇന്ന്‌ മീൻ കിട്ടിയില്ല മീൻ ഇവിടെ വരുന്നയൊന്നും അത്ര നല്ലതല്ല നമ്മള് വലിയാര്യത്തി നല്ലതാണെന്ന് പറഞ്ഞ കണ്ടട്ട് വാങ്ങിക്കേം ചെയ്യും കൂട്ടുമ്പോ കൊളളത്തൂല്ല അങ്ങനെ ഹസ്ബന്റ് വഴക്ക് ക്കുവറയും ഇതുവഴി വരുന്ന വാങ്ങിച്ചാല് പിന്നെ ആള് സം സമയുള്ളപ്പം വരുമ്പോ നേരത്തെ വെരുവാങ്കി വാങ്ങിച്ചോണ്ട് വരും
ഉം അവർക്ക് എന്താ ജോലി
ആ കേബിൾ ഓപ്പറേറ്ററാ അ ഉം അനേരം പണിയെല്ലാം ഒതുക്കി വരുമ്പോള് രാത്രിയാ
ആവും അ ശരി
വരുന്ന വഴിക്ക് മീൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരും
ഉം
ഉം പിന്നെ അവിടെ ചേട്ടനെ എവിടെ നാട്ടി-
ആ ഉണ്ട് നാട്ടിലുള്ള ആള് തന്നെ
ആ ആ എന്തായാലും സമാധാനം ഉണ്ടല്ലോ കൂടെ ആളുണ്ടല്ലോ ഉം
ഡ്രൈവാണ് വണ്ടി
ആ ആ
ഉം
ഉം അന്നരംഇന്ന് ഓട്ടത്തിന് പോയോ
ആ ഇന്ന് ബൈക്കിൽ
ഉം പിന്നെ പുഴയുണ്ടന്ന് പറയുന്ന അടുത്ത ആണോ പുഴയുള്ളേ
ഇവിടുന്ന് കുറച്ചണ്ട് നടന്നു പോകും വള്ളം കഴുന്നക്കെ സ്ഥലമാണ് ഇടെ വള്ളം വ ഉം ഞങ്ങളെ വീടക്ക് വരിമല്ല ഞങ്ങള അപ്പുറത്തെ വീട്ടുകൾക്ക് വരും
ആ അങ്ങനൊക്കെ ഉണ്ടല്ലയോ
ആ അങ്ങനെ
ഉം ഞങ്ങളടെ ഇങ്ങോട്ട് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമല്ല
ഇല്ലല്ലേ
ആ നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഭയങ്കര വിഷമം വരും പക്ഷെ ഉം ഇതിച്ചിരി ഉയർന്ന സ്ഥലവാ
ആ ആ അതാ
ആ വെള്ളം കേറുയതൊന്നും ഇല്ല
ആ
പിന്നെ ഓരോടുത്ത് എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മളെയും ബാധിക്കുവല്ലോ
അത് ശരിയാണ്
ഉം
ഞങ്ങക്ക് പിന്നെ വെള്ളമൊക്കെ വരും നല്ല വെള്ളം വരും ഇവിടെ ഞങ്ങടെ വീട്ടക്കൊന്നും കേറി- കിട്ടില്ല ഞങ്ങള് അതിന്റെ അപ്പുറത്തു റൂമിക്കാർക്കൊക്കെ വെള്ളം കേറും
ആ അപ്പൊ വീട് ഇച്ചിരി പൊക്കത്തി നൽക്കുവാ
ആ ഞങ്ങളുടെ കൊറച്ച് പൊക്കത്തിനാണ് വീട്
ആ ആ രണ്ടു നില വീടാണോ
അല്ലല്ല ഒരുനെല തന്നെ
ഉം ഇവിടെ ഒരു വെള്ളപ്പൊക്കത്തിന് താഴെ ഒരു ആറുണ്ട് അന്നേരം അതൊന്നു പൊങ്ങി വന്നു പക്ഷെ മേപ്പോട്ടൊന്നും വന്നില്ല മേപ്പോട്ട് വലിയൊരു കേറ്റമാ അതുകൊണ്ട് കേയറ്റം കേയറി എന്തായാലും വെള്ളം വരത്തില്ല അതുകൊണ്ട് രക്ഷ-
അതെ അതെ അതന്നെ അതൊണ്ട് രക്ഷപെട്ട് അത് നല്ല പള്ളത്തായിനിങ്ങക്ക് കിണറക്കെയില്ലേ
ആ കിണറൊക്കെുണ്ട് ഇവിടെ എല്ലാം ഓരോ വീട്ടിലും കിണറുണ്ട്
വെള്ളൊക്കെ ഇണ്ടാവൂലേ
ആ വെള്ളം ഇപ്പൊ വേ വേനൽ സമയയ- അപ്പൊ ഇതിനാത്തങ്ങ് കുറഞ്ഞ് ഇ ഒരു ദിവസം മോട്ടർ ഇട്ടപ്പം വല്ലാത്തൊരു ശബ്ദം കേൾക്കുവായിരുന്നു മോളൊക്കെ പേടിച്ച് ഓടി അങ്ങനെ നോക്കിയപ്പോൾ ഉള്ള ഉള്ളില് ചെറിയൊരു കുഴിവൂലണ്ട് അതിനകത്ത ഉള്ളായിരരുന്നു വെള്ളം എന്തായാലും അപ്പഴത്തേക്ക് മഴ ആയി മഴ ആയി കഴിഞ്ഞ പിന്നെ ആറ്റീന് ഇങ്ങോട്ട് വെള്ളവും കേറി ഓക്കൊയി ഇപ്പൊ കൊഴപ്പമില്ല അങ്ങനെ മുഴുവൻ പറ്റി പോവാറില്ല എന്നാലും എന്നാലും വെള്ളത്തിന് ചെറിയ രീതിയിലൊക്കെ ക്ഷാമം വരും
ഉം
പിന്നെ അന്നരം നമ്മള ഇിരി പിടിച്ചങ് ഉപയോഗിക്ക രണ്ട ഗുളിയൊക്കെ ഒരു ഗുളിയൊക്കെ ആക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ ഉ ഉം ആ എന്നാ പിന്നെ ശരി എന്നാ ഉ
ഇ